ഹലോ
ഹലോ കേക്കണില്ലേ
ആ ഉണ്ട് കേൾക്കാന്ന്
കഴിഞ്ഞോ
നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ്
ആ
സ്കൂള് മദ്രസൊന്നുമില്ലല്ലോ അപ്പൊ ഉം സ്കൂൾ മദ്രസില്ല അപ്പൊ ഒന്ന് കൊറച്ച് നേരം കിടക്കണം
ആ കൊറച്ച് നേരം ഉറങ്ങാൻ പറ്റി രാവിലെ
പിന്നെന്താ
എന്താ
എന്താ വിശേഷങ്ങളൊക്കെ
എന്താണ് നല്ല വിശേഷം അങ്ങനെ പോണു ഫാൻ ഇട്ടിട്ട് കേ
ആഹ് ഞാനിപ്പന്നെ ഫാൻ
ഫാൻ ഓഫാക്കി ഉം കുട്ടികളൊക്കെ അവിടെ കിടക്കണിണ്ട് ആ അപ്പൊ കുട്ടികള് എണീക്കും
ഉം
വേറെന്താ വിരുന്ന് പോയില്ലേ
ഇല്ലില്ലാ ഇന്ന് പോയിട്ടില്ലാ
എന്താ പോവാത്തേ രണ്ടീസം
കഴിഞ്ഞ ഞായറാഴ്ച പോയി പോന്നതാ ആ പോവാത്ത കാരണം മോനില്ലാ മോന് വളാഞ്ചേരിയാണ് അപ്പ ശനി ഞായറൊക്കെ പോവാൻ പറ്റോ ഞായറാഴ്ച മക്കൾക്കൊക്കെ ലീവൊള്ളത്
അപ്പൊ മദ്രസൊണ്ടാവില്ലേ ഞായറാഴ്ച ദിവസോക്കെ ആകുമ്പോ
ഞായറാഴ്ച പത്തുമണിക്ക് അപ്പൊ
അപ്പളും പോകാൻ പറ്റൂലോ ഏ
അപ്പോഴും ഒത്ത് കിട്ടോലോ അറിയാം
ആ ശരി അപ്പൊ അധികം പോയി നിക്കുന്നില്ലാ
ഇല്ലില്ലാ പെരുന്നാക്ക് പോയി രണ്ടു ദീസം നിന്നു അന്ന് ഒഴിവുണ്ടായപ്പോ
അത് ശരി അല്ലാണ്ട് നിക്കാൻ പറ്റില്ലല്ലേ ഞങ്ങിളിപ്പോ പെരുന്നാക്ക് പോയി വന്നിട്ട് ഇപ്പ വരിയാണ്
അത് ശരി ഉം ഇപ്പൊ വീട്ടിലാ
ആ ളപ്പൊ വീട്ടിലാ ഇന്ന് പോകും ഇനി
ആ ആ
നാളെ രാവിലെ മദ്രസീല്ലേ ആഹ് രാവിലെ മദ്രസ
ഉം ഉം ഉം ഇവിടത്തെ രാത്രിയാ മദ്രസ്സാ
ആ അപ്പൊ കൊഴപ്പില്ലാ വൈകുന്നേരത്തേക്ക് പോയാ മതി ഞങ്ങക്ക് നാളെ തന്നെ പോണം മറ്റന്ന് വൈകുന്നേ പോയാ മതി രാത്രി മദ്രസ ഒരാൾക്ക് രാത്രി ഉണ്ട് രണ്ടാൾക്ക് പകലൂണ്ട് ഒന്നാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും ഒക്കെ പഠിക്ക
ആ അവിടെണ്ട് പകല് രാത്രി മദ്രസല്ലേ
ആ ഉണ്ട് അഞ്ചുമ്പ് ഉള്ളതിണ്ട് പത്തും പതിനൊന്നൊക്കെ ഉണ്ട്
ആ ഇബടെ അങ്ങനെ തന്നെയാണ് അഞ്ചാം ഏഴില്
ഏഴ് പൊതുപരീക്ഷ പൊതുപരീക്ഷിനി ഇപ്രാവശ്യം ഉണ്ടോ ഏഴില്
ഈ പ്രാവശ്യമില്ലാ എന്നൊക്കെ പറഞ്ഞേക്കണ്ട് ഇനിപ്പൊ എന്തൊക്കെ ആവണേന്നറിയില്ലാ ആ ആ ആ ഇനി ആറോ എട്ടോ പരീക്ഷ
ആ ഒരു കുട്ടിയാ എത്ര കുട്ട്യേളാ
മൂന്നാള് ഒരു മോനും രണ്ട് മോളും ഉം മൂന്നാളാ ഉം എന്തുട്ട്യ ആ ഏ ഏ ഒരു മോന്
ആ രണ്ട് പെൺകുട്ടിലേ
ആ രണ്ട് പെങ്കുട്ട്യേളാ
ഇരുപത്തിമൂന്ന് വയസ്സാ മോന്ക്ക് പഠിക്കാണോ ജോലിക്കോ
അല്ല മോന് മൊബൈലുംകടയിലാ വളാഞ്ചേരി
മൊബൈല് കടേല്
ആ ആ
ശരി
ഉ പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ് നിക്കാഹ് കഴിഞ്ഞു നിക്കാഹ് കഴിഞ്ഞു കല്യാണം
ആ ഡിസംബറില് എവിടെക്കാണ്
ഞങ്ങക്ക് ഇവ്ടെ അട്ത്തെന്നെ തന്നെ ആ ഫാഷൻ ഡിസൈനിങ് പടിക്കുവാണ് പ്ലസ് ടു കഴിഞ്ഞ് ഉം പ്ലസ് ടു കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞു ആ ഇവ്ടെ പിന്നെ കമ്പ്യൂട്ടറാ പഠിപ്പിച്ചത് ഇല്ല്യ ഇല്ല്യ രണ്ടായിട്ടില്ല്യ എട്ട് മാസം ഇവ്ടെ ഞങ്ങള് കമ്പ്യൂ ട്ടർ പഠിപ്പിച്ച് പിന്നെ ഇപ്പോ നിക്കാഹ് കഴിഞ്ഞേന്റേഷം ഓൻ കൊണ്ടോയിട്ട് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കാൻ ചേർത്തതാ അക്ഷ ഉം ഉം ഉം പ്ലസ് ടു കഴിഞ്ഞിട്ട് അക്ഷയയിലായിരുന്നു അതാ പഠിച്ച് കൊണ്ടിരിക്ക്ണ് മിഷീന് പിന്നെ ഇബെടെ വീട്ട്ൽ ഇള്ളെതോണ്ടെയ് ആ മിഷീൻ ഇവെടെ വീട്ട്ൽ ഇള്ളതോണ്ട് ഓൾ അങ്ങനെ ചൗട്ടി അ ക്ക് അടിക്കാനും മേൽഅടി ആ അതൊക്കെ ഓൾ ചെയ്യും
അയ് ശരി ഞങ്ങളോടിം അടിക്ക്ൺ ഇണ്ട് അത് പിന്നെ കടെ പോയിറ്റ് പീസ് വർക്കിനാ അടിക്ക്ണെ വെഡിങ്‌ ഡ്രെസ്സുകളും ഇപ്പം കല്യാണത്തിന്റെ ഒക്കെ ഓ ഡ്രെസ്സുകളൊക്കെ അടിക്കാ
ആഹ് ആഹ്
അയിന് മൂന്നിലൊര് ഭാഗം കിട്ടും തൊള്ളായിരം ഉർപ്യെക്കാ അട്ക്ക്ണെച്ചാ മൂന്നൂറ് കിട്ടും ഒര് പീസ് ഒന്ന് അടിച്ചെയ്ന് ഉം നല്ല പൈസൊക്കെ കിട്ടും
ആഹ് പിന്നെ ഇതോ ഇപ്പം കല്ലും മുത്തും
ആ കല്ലും മുത്തൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ട് ഒക്കെ വാണം അടിക്കാന് ഇപ്പ വീട്ട്ലും അങ്ങെൻത്തെ വെല്ല്യ മേഷീൻ വേട്ച്ചു ഇരുവെത്തിനാലായിരം റുപ്യെടെ ആ വെല്ല്യെത് വേട്ച്ചു അവള് ദ് കിട്ട്യപ്പോ അടവിന് വേടിച്ച്ക്കാ ട്ടോ അപൊ കടയിലേടിക്കും അയിന്റെ പുറമേങ്ങ
ആ ബാക്കി വീട്ട്ന്ന് ആ കയ്യാത്തത്
ഉം കയ്യാത്തല്ല നമുക്ക് വെട്ട് പീസ് കൊടു നമ്മുക്കെന്നേണിത്രേണ്ത് പൈസ കിട്ടാ ഇസ്ഹാക്കിനാവുമ്പൊ അങ്ങനേണല്ലോ ഇങ്ങളെന്തേലും കൈത്തൊഴിൽ ചെയ്യ്ണ്ടോ
ഇല്ല്യ ഇല്ല്യ ഞാനെന്താ ഞാ ഇങ്ങനെ മാക്സ് ക്സേളൊക്കെ അടിക്കാൻ കിട്ടും പെരുന്നാൾന്റെ സീസണാകുമ്പോ കൊറച്ച് കൂടുതൽ കിട്ടും അല്ലാത്തൊപ്പെങ്ങനെ ഉം ആ
ഹ് ഇപ്പൊന്തെങ്കിലൊക്കക്കായിട്ട് ചെയ്യല്ലേ മെയിലാഞ്ചി ണ്ടാക്കലോ അച്ചാറ് ണ്ടാ ക്കലൊക്കെ ചിയ്യല്
ആ ഹ് ഒണൂല്ല്യാ ആ ഒക്കെണീറ്റ് ഒക്കെ നിസ്കാരം കയിഞ്ഞ് കെടന്നു
നിസ്കാരം കയിഞ്ഞ് കെടന്ന്ലേ ഇവിടിയൊക്കെ കടക്കൊക്കെ ചെയ്തു
എ
ഞാൻ കൊറച്ചേരം ഒരു സൈലന്റായിക്കാരം നേരം വെളുത്താ ഇനി ആകെ ഒച്ചേം ബഹളായിക്കാരം സ്കൂളും ഇല്ലല്ലോ
ആഹ് അതെ
അപ്പൊ ഞാൻ കൊച്ച വള കരവിടെ ആഹ് കുട്ടികളൊക്കെ അഞ്ചാറ് കുട്ടികൾ ഒക്കെ ഒരുപോലെയുള്ളവരാ ആ രണ്ട വയസ് അഞ്ചു വയസ്സ് ഏഴു വയസ്സായ രു മൂന്നാള്
ആ ശരി ഇവിടെ അതിനൊക്കെ വലുതായിരിക്കണം അതുകൊണ്ട് പിന്നെ
ഉം രണ്ട് വയസായതപ്പൊ ചെറുത് ഒന്നിനി നാത്തുവിന്റെ കുട്ടി പ്രസവിച്ചെടുക്കാം ആങ്ങളെടേ കുട്ടി
ഉം ഉം
അതിനിപ്പൊ കുട്ടി ഉണ്ടായിണ്ട് കൊണ്ടരി റിയിരിക്കണി അടുത്തുധനാഴ്ചയക്കെവരുള്ളൂ ഇപ്പൊ ഇനി നിൽിക്കാൻ വരാനും പറ്റണ്ടാവില്ല ഇനി മദർ സക്ക് ഇപ്പഴൊന്നും ലീവ് ഉണ്ടാവില്ലല്ലോ ഇവിടെ മ്മണ്ട് ഇപ്പണ്ട് ഞങ്ങള അഞ്ചു മക്കളാണ്
ആഹ് ആഹ്
മൂന്ന് പെൺകുട്ടികള് അവർക്ക് മൂന്നാൾക്കും ക്ക് മൂന്നു കുട്ടികള് ബാക്കിയുള്ള രണ്ടാൾ രണ്ട് കുട്ടികളുണ്ട് പിന്നെ രണ്ടാങ്ങളാരുണ്ട് അത് ഒരാള് കുട്ടിയാണ് പ്രസവിച്ചകെടക്കണേ ഒന്ന് പഠിക്ക ചമ്മാട് ദാറുൽ ഹുദേല് ഉദവിക്ക് പഠിക്കുകയാണ് അപ്പൊ അവനും വന്ന കൂണ് ഇനിപ്പോക്കെ താളക്കായൊക്കെ പോണ്ടാവും മറ്റതൊക്കെ ചെമ്പ്ര പള്ളിക്കൽക്കൊക്കെ പോണ ഖതീബും സതറൊക്കെ ഒരാണ്
ആങ്ങളെ
ചെമ്പ്രവാളഞ്ചേരി ഏഹ്
ഭർത്താവോ
ഭർത്താവിന് കോയികടേല്ലാ
ആഹ് ആഹ്
ആവര് പോയിണ്ടാവും ഒരു നാല് മണിക്കും നാലരക്കൊക്കെ പോകും പിന്നെ ഒമ്പായിരം പത്ത്മണിയ ആകുമ്പോ തന്നെ വീട്ടി രാത്രി
രാത്രി ഓ
ആ ഇൻക്ക് ലീവ് ഒന്നും ഉണ്ടാവില്ല പെരുന്നാക്കും കൂടി നേരെ ലീവ്
ഇല്ല നേരല്ലാത്ത വർക്കെയ്ക്കാരം
ഉം അവരൊക്കെ ജോലി കഴിഞ്ഞിട്ടാ വര ഒർക്കത്തിന്റെ അപ്പഴും രാവിലെ പാതിരക്കയച്ച ര തലൂസം ഒറങ്ങാൻ പറ്റൂല ലീവ് ഉണ്ടാവുല്ല തരക്കല്ലേക്കാരം പെര്ന്നാൾ സീസണ്
പാവവൾ പത്തരക്ക് വരും ചെയ്യാ നാലുമണിക്ക് എണീറ്റ് പോവാ
ആഹ
അതെ
അങ്ങനൊയൊക്കെ തന്നെ പണി നല്ല ബുദ്ധിമുട്ടാ
ളം ഓല് റാസൽകൈമേലാണ് മറ്റേ ഫുട്ബോളിന്റെ ക്ലബ്ബിലാ ഏ അ ദുബൈലാണ്
എന്തില് ക്ലബ്ബോ
ആ ഫുട്ബോൾന്റെ ക്ലബ്ബ് അയില് സൂപ്രവൈസർ ആഹ്
അവിടെ അങ്ങനെ ഉണ്ടോ ഇന്റി
ഏ അവിടിം ഇതുപോല തന്നെല്ലേ ഓല് ക്ലബ്ബിലാണ്
അയ് ശരി അയ്ച്ചറീലട്ടൊന്നാ
ആഹ വ്ടത്തെ പോൽതന്നെ മ്മടെ ക്ലബ്ബില് ഓരോ ടർഫുകളില്ലേ
ആഹ
ന്റെ പോലെ ആ അതവളെരു ഗവണ്മെന്റ് സ്ഥാപനാണ്
ആഹ ഗവൺമെന്റ് ജോലി അപ്പല്ലേ
ഏ ഗവൺമെന്റ്ലെ ക്ലബ്ബിലാണ് ഗവൺമെന്റ് ജോലിയല്ല
ആ ക്ലബ്ബിലാണ് ഒരു ആറുമാസം ല്ല രണ്ട് മാസം കുടുമ്പോള രണ്ടു കൊല്ലം കുടുമ്പോള വെരിയ
ഒരു വർഷം എട്ടു മാസം അങ്ങനെയാണ് അങ്ങനെയാണ് ലീവ് പക്ഷെ ഓല് ഒരെട്ട് മാസം എട്ടു മാസം കുടുംബം വരലുണ്ട് ഇപ്പൊ വരണ ടൈമായി പക്ഷെ ഇനിയിപ്പൊ ഡിസംബറിൽ മോള കല്യാണള്ളതോണ്ട്
ഹ് മോന് ഫുട്ബോൾ കളിന്റെ പ്രാന്തനാ മകെ
ഇല്ലല്ലല്ല്യ ഓനില്ല ഇപ്പ ഈ ഫുട്ബോൾ കളിയൊക്കെ നടക്ക്ണ് ണ്ടല്ലോ ഓന അയിന്റെ യാതോരു ചിന്തയില്ല
ഇല്ലല്ലേ ന്റെ മോന് കാണാ ആ ത്തരക്ക് പോയി്ട്ട് നേരം ഒരു മണിയാവ്മ്പോളൊക്കെ വരുന്ന ക്ലബിൽ പോയിട്ട് പോയിട്ട് ഫുഡ്‌ ബോള് കണ്ടിട്ട് പ്പൊ പതിമൂന്ന് വയസ്സായിട്ടൊള്ളു ആ പതിമൂന്ന് വയസ്സായിട്ടൊള്ളു അയിന്റെ ഒരു പ്രാന്താ
ഉം ചിലര് അങ്ങനെ
ഫുട്ബോളുകളെ ആയി നമ്മുക്കൊ അതിനെപ്പറ്റി അങ്ങനെ അറിയില്ലാലോ ഏഹ്
ആഹ് ഓനെ ചെറുപ്പം തൊട്ടേ തന്നെ ആ പന്ത് കളിന്റെ ഇത് ഇല്ല പറിയാ
ഇല്ലല്ലേ ഇതൊക്കെ ഉണ്ട് ഉം പാതിരക്ക് വരും ഇങ്ങോട്ട് വിളിക്കാനും വിളിക്കാന നമുക്ക് കടക്കാനും സമാധാനം ഉണ്ടാവൂലാ അങ്ങാനൻ സമാധാനം ഉണ്ടാവില്ല രണ്ട ദിവസപ്പൊ പോയി ഉ രണ്ട് പാതിര പത്തരക്ക് കളി തുടങ്ങണ രാത്രി അവിടെ ഫുഡും കൊടുക്കുന്നുണ്ട് ഓരോ പാർട്ടിക്കാര ഫാൻസ് വരെ ഉം ഒരു ദിവസം പൊറാട്ട എറിച്ചി വെച്ചാ ഒരു ദിവസം വേറെക്ക കൊടുക്കടറുണ്ട്
ക്കാര ജയിക്കാണാവോ അപ്പോളേയ്ക്കാരം
ആ ആരായാലും നന്നു കൊറെ മെസ്സിയാർ കൊറെ റൊണാൾഡോ ആണോ എന്നൊക്കെ പറയും ഇപ്പ അതിന്റെ ഒരു സീസണ അല്ലേ ഇപ്പൊ എന്താ സ്കൂളിൽ കുട്ടിക ക്കൊക്കെ ഫാൻസ് ഡ്രെസ് ഇട്ടിട്ടേ ആ ജെയ്സി ഇട്ടിട്ട് പ പന്തളി ഇപ്പൊ ഇതുവരെ ഇണ്ടാവുന്നില്ല അപ്പൊ പുതിയതായിട്ട് ഇപ്പൊ കൊല്ലം തുടങ്ങിക്കാ ഇപ്പഅത് എന്റെ മോള് യു കെ ജി ആ യു കെ ജി പഠിക്കണ എന്റെ മോളാ ഏഹ്
അല്ല മാഷ്ന്ന എന്താ തൂഫാനോ തൂഫാന അങനെ കൊണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഇന്നലെ വിട്ടീന്ന് മാഷ്
ആ യു കെ ജി പഠിക്കണ മോള അവൾക്കൊക്കെ എല്ലാർക്കും ജേയ്സി എടുത്തിട്ട് പന്തിന്റെ പിന്നാലെ ഓടല്ലും ഗോള് കെട്ടലൊക്കെ വീഡിയോ എടുക്കൊക്കെ പണി
അലട്ടാ ഓ ഒരു കണക്കിന് എന്താണ് പറയണത് ഫുട്ബോൾ ആണ് ഞങ്ങള ലഹരി എന്നാ പറയണത് ആൺകുട്ടികൾ അയ്മ്മക്ക് പോവാണുണ്ടങ്കിൽ പിന്നെ മറ്റുള്ളീമ്മക്ക് വരില്ലേ അതാണ് ഇഷ് ഇഷ്ടപ്പെടുകയാണെങ്കില് അതൊരു ഇതാണ് ന എങ്ങനെ തെണ്ടി എടുക്കണെങ്കി തന്നെ മറ്റ ആ ആദ്യക്കും നല്ല അതന്നെ അതെ ഉം ച്ചെലർക്ക് എന്താ കൊഴപ്പൊന്നില്ല അങ്ങനെ പോണ് ഇല്ലില്ലില്ല.
എന്നാല് ശരിട്ടോ ന്നാ നമുക്ക് പിന്നെ പറയാം ഉം ശരീന്നാ